കേൾക്കില്ലേ?
ആഹ് സൗണ്ട് കുറവുണ്ട് കേക്കുന്നുണ്ട് പക്ഷെ
എന്തൊക്കെയാ വിശേഷം?
ഇങ്ങനേം പോന്നു സുഖാണോ?
സുഖായിട്ട് പോണു ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടേ അതുകൊണ്ടാവും
ആണോ
ഉം
ആഹ് ഇവിടെ മഴയായതുകൊണ്ട് പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല ഞാൻ ഇത്തരം വൈഫൈ ആരുന്നു എടുക്കുന്നതേ ആഹ് വൈഫൈയില് വിളിച്ച് നോക്കുമ്പോ ഇടയ്ക്ക് കരണ്ട് പോയിട്ട് പെട്ടെന്ന് കട്ടാകുവാ ടൈം ആക്കുന്നെന്നുനുമ്പേ കട്ടായി പോവാ അതോണ്ട് ഞാൻ വൈഫൈ അവിടെ ഓഫ് ആക്കി വെച്ചു
ഉം ഇവിടെയും മഴന്റെ മഴ തന്നെയാണ്
ആഹ് ആ ഇപ്പൊ കൊറച്ച് തെളിച്ചം ഉണ്ട് എന്നാലും ഇടക്ക് ഒരു മഴ മഴ വരും അതുപോലെ തന്നെ കരണ്ടും ഇങ്ങനെ ഇടക്ക് വരും പോവും വരും പോവും അങ്ങനെ
അതെ കാലാവസ്ഥ തന്നെ ഇവിടേം
ഉം ഉം കൊറേ ആള് പറഞ്ഞു നല്ല വെയിലുണ്ടാന്ന് പക്ഷെ ഇവിടെ അങ്ങനെ ആഹ് നല്ല തുണി ഉണക്കാനുള്ള വെയിലൊന്നും ഇ
ഉണങ്ങണ്ടേ ചെറിയ മക്കളുടെ ഡ്രസ്സോന്നും ഉണങ്ങാഞ്ഞിട്ട് എന്തൊരു ബുദ്ധിമുട്ടാറിയുവോ
പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ
ഞാൻ എൻ്റെ റൂമിലൊക്കെ ഫുള്ള് ആയ കെട്ടിയേക്ക
ഞാനും അങ്ങനെ തന്നെ അകത്തൂടി എല്ലാം ആയേലും കെട്ടിട്ട് ഇട്ടേക്കുവ പിന്നെ എനിക്ക് മൂന്ന് പേരുണ്ട്
പിന്നെ ആണ്
ഉം
എനിക്ക് നാല് പേര് എനിക്ക് നാല് പേര് നാല് പേര് മൂത്തത് മൂന്നും പെൺകുട്ടികളാണ് ചെറുത് മോനും
ഓ എന്റേത് ഇപ്പത്തെ മൂന്നും പെൺകുട്ടികളാ
ആഹ്
ഉം
പിന്നെ എന്തൊക്കെയാ
പിന്നെന്തെക്കെയാ ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ? ചായകുടിക്കാൻ ആയിട്ടുണ്ടാവല്ലേ
ആഹാ അവൻ ചായ കുടിക്കാനുണ്ട്
ഉം
നിങ്ങള് ഉറ്റക്കാ, താമസം.
ആ അല്ലാ നമ്മളെല്ലാരും ഉണ്ട്. അച്ഛൻ, അമ്മ. അനിയൻ, ഹസ്ബൻഡ്, മക്കളും എല്ലാവരും ഒന്നിച്ചെന്നെ.
കല്യാണം കഴിച്ചോടത്ത് ആരെക്കെ ഉണ്ട്?
ഏ
അവിടെ ആരെക്കെയുണ്ട്? കല്യാണം കഴിച്ചോടത്ത്.
അതാ പറഞ്ഞേ, അച്ഛനുണ്ട് അമ്മ ഇപ്പൊ ഇവിടെയില്ല. അമ്മ പിന്നെ ജോലി സ്ഥലത്താ ഉള്ളത്. അമ്മ മാസത്തിലേ വരുള്ളു. പിന്നെ അനിയനുണ്ട്. ഹസ്ബൻൻ്റും മക്കളും ഉം.
ഏ
ഉം
നാത്തൂനില്ല?
ഇല്ല നാത്തും പോരൊന്നും ഇല്ല. നാത്തും പോരാ അമ്മായിഅമ്മ പോരോന്നില്ല. ഞാനൊറ്റകായതൊണ്ട്.
ഇൻക്കത് നല്ലോണ്ണം ഉണ്ട്.
ഏഹ്
ഏഴ്
ഓ
ഒന്നും രണ്ടണ്ണന്നും അല്ല.
എല്ലാരും ഒന്നിച്ചാ?
തറവാടു വീടാണ്. ഇവിടെ ഞമ്മള് സ്ഥിരം ഞമ്മളാണ്. പിന്നെ അവര് വരും പൊവക്കെ ചെയ്യും. വാപ്പിയും ഉമ്മീം ഉണ്ട്.
ആഹ്
ഉം
ഉം ഉം
അങ്ങനെണ്.
ഉം
എന്ത് പറഞ്ഞാ നമുക്ക് സ്വന്താ എന്ന് വിചാരിച്ചിട്ടൊന്ന് വാങ്ങണം.
എങ്ങനെ?
എന്ത് പറഞ്ഞാല് ഞമക്ക് സ്വന്തമാന്ന് പറയാൻ ഒന്ന് വാണമന്ന് പറയാ.
ആഹ ആ ആ.
ഉം
ഉം നമ്മള് ഇപ്പം വീട് സ്വന്തമായിട്ട് എടുത്തതാ. നമ്മള ആദ്യം തറവാ ഇങ്ങനെ ഹസ്ബൻറിന്റെ വീട് കുറച്ച് മലക്കായിരുന്നേ.
ആഹ് ആഹ.
ഉം പിന്നെ ഏട്ടന് ജോലിന്റെ വരാൻ ബുദ്ധിമുട്ടാണ്. മല ക്കെ ആയതുകൊണ്ട് അങ്ങനെ വണ്ടിയൊന്നും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാൻ പറ്റൂല്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമ്മുടെ താഴോട്ടേക്ക് ആദ്യം വാടകയ്ക്ക് നിന്നു. പിന്നെ വാടകക്ക് കൊറെ കാലം നിന്ന്. ഒരു നാലഞ്ചാറ് വർഷം നിന്ന് വാടകക്ക്. പിന്നെ പിന്നെ ഇങ്ങനെ പൈസക്കെ ആക്കിട്ട് സ്ഥലം എടുത്തു. പിന്നെ കൊറേശെ വീടാക്കി. വീട് പൂർത്തിയായിട്ടില്ല. വീടിങ്ങെനെ പകുതി ആയപ്പോ തന്നെ, വാടക കൊടുക്കാൻ ഇങ്ങനെ കൊറെ വാടക കൊടുത്തതായത് കൊണ്ട്. അങ്ങോടേക്ക് തൽക്കാലം കേറി. ഉം.
ആ വാടക കൊടുക്കണ ക്യാഷ് ഉണ്ടെങ്കിൽ, നമുക്ക് ആ വീട്, വീട് പണി ഫുള്ളാക്കാം.
ഉം അതുകൊണ്ട് ഇവിടെ കൊറേശെ ഇങ്ങോട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോ. ഒരു ഒന്നൊന്നര വർഷം ആയിട്ടേ ഉള്ളൂ.
അപ്പൊ എന്തൊക്കെ പണി കഴിഞ്ഞു.
പണി ഇനി കൂട്ടിയെടുക്കാനുള്ളത് ഇപ്പൊ എടുത്തടുത്തൊരു റൂം ബാത്റൂം ആ ഹാള് അടുക്കള അങ്ങനെയൊക്കെയ ഉള്ളത് ഇനിയിപ്പോ ഇനി രണ്ടും റൂമും ഞാൻ കൂട്ടിയെടുക്കാനുണ്ട് മുന്നോട്ട് ഇ കൂട്ടിയെടുക്കാനുണ്ട് ഉം ഇപ്പൊ ഉള്ളത് തേപ്പും വാർപ്പല്ലാം കഴിഞ്ഞ് അടിയല്ല ഇട്ട് പിന്നെ ഷീറ്റ ഇട്ടേക്കുവ
ആഏ
ഹം
എന്നാലും അതിൻറെ റാഹതവും
അതെ അങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് ഇടെ വന്നോക്കും പിന്നെ അത് പൂർത്തിയാക്കാനുള്ളതൊന്നും ആയിട്ടില്ല പിന്നെ ലോണും കാര്യങ്ങളല്ലേ ഉള്ളൂ പൈസന്റെ എല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ കുറേശ്ശെ കുറേശ ലോണെല്ലാം അടച്ച് പോകുന്നുണ്ടല്ലോ അണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങണം ഉം
നമ്മുക്ക് ത അവര് വീട് വാങ്ങുന്നുണ്ട് നമ്മള ആറ ആൾക്കാരായില്ലേ ഇത് വലയ വീടാണ് ഇത് വല്യ വീടാ പക്ഷെ ഞാൻ നമുക്ക് നമ്മളത് വിചാരിച്ചിട്ടരു വീട് വേണം
അത് വേണം നമ്മള
ആ ആ പിന്നെ ഞങ്ങ തന്നെ ഞാൻ ആ ഇത്തൊരു ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ റൂമിൽ നമുക്ക് മാത്രം കിട്ടുള്ളൂ വേറെള്ള റൂമൊന്നും നമുക്ക് ഒന്ന് കയറാൻ വരേ പറ്റൂല്ല
ആഹ
അപ്പം അങ്ങനെയൊക്കെ
ഉം ഉം ഉം ഭഷണം ഒക്കെ വൈുന്നേരത്തെ ഓ
കൃഷിയൊക്കെ നടേണ്ടോ
കൃഷി ഇവിടെ അതായത് പറഞ്ഞ ഇവിടെ നമുക്ക് പത്ത് സെന്റ് സ്ഥം വാങ്ങിയിട്ടോ ഇവിടെ കൃഷിയാണല്ല സ്ഥലമൊന്നുമ ഇല്ല പിന്നെ കുറച്ച് കപ്പ അങ്ങനെ വെച്ചായിരുന്നു മുന്നില് കുറച്ച് സ്ഥലംള്ളടു
ആഹ ആഹ
ഇപ്രാവശ്യം ഇപ്രാവശം ഒന്നും വെച്ചിട്ട് ആ ഞാൻ പി കാപ്പി കുരുമുളക് അങ്ങനത്തൊക്കെ ഉണ്ടായിുന്നേ ഇപ്പൊ ഒന്നുംല്ല ഇപ്പൊ ഉണ്ട് പിന്നെ ഇങ്ങനെ കാപ്പിയക്ക ആുമ്പ പോയി പറക്കും ഇപ്പൊ ആദ്യത്തെ അപലെ എങ്ങനെ നോക്കാത്തണ്ട് ആണ് പോയി ആരെങ്കിലും നിക്കണ്ടേ അതുകൊണ്ട ഇല്ലാത്ത കൊണ്ട് പിന്നെ ഒന്നും ഉ വലിയ ആദ്യത്തെ പോലെ ഒന്നും കിട്ടുന്നില്ല കൊറശശനേ കട്ടുള്ളു
ആ ഓ
ഇപ്പൊ അച്ഛനും അമ്മയല്ലും അങ്ങോട്ട് പോകുന്നില്ലേ അച്ഛനും അമ്മക്ക അവിടെ ഉള്ള സമയത്ത് പിന്നെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു
ആഹ ആഹ
ഉം ഉം വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കലും ചെയ്യുന്നുണ്ടോ
ഈ കുട്ടികളെ നോക്കണ തന്നെ മെയിന ആയിട്ട ഇല്ല ജോലി
അതെ കുട്ടികളങ്കി് പുറത്ത പോകൻ പറ്റൂലല്ലോ അല്ലെ എനക്ക് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഓ
എത്ര എത്രയ കൊല്ലായ് കല്യാണംിണ്ട്
ഞാന് ഇപ്പൊ പത്ത് പതിനൊന്ന് വർഷമായി തോന്നുന്നു
ഏ നമ്മള പത്ത് നമ്മൾത്തെ പത്ത് വർഷം
ആഹ്അപ്പൊ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി
എട്ട്
ആഹ് ആഹ്
ഇങ്ങൾതോ
ആഹ് മൂത്തോക്ക് പത്ത് വയസ്സ്ഇപ്പൊ
ഏഹ് എന്റെ മൂത്താക്കി എട്ട് വയസ്സി രണ്ടാമത്ത് ത്തൈന് ആറ് വയസ്സ് മൂന്നാമത്തൈന് മൂന്ന് വയസ്സ് പിന്നെ പത്ത് മാസ്സായ ഒര്മോനും
ആഹ് രണ്ടാമതൈന് എട്ട് വയസ്സ്
ഏഹ്
മൂന്നാമത്തൈന് ആഹ് ഇപ്പൊ രണ്ട് വയസ്സ്
ഇത് ഇത് നമ്മളെ കൈമന്ന് ഇങ്ങണ്ട് ഒഴിയൂലൈ എപ്പഴും ഇങ്ങനെ അവര്ണ്ടാവും നഞമ്മളെ കൂടെ
ഇഹ് അതെ ഹ് ഹ് സ്കൂള് പോവുമ്പാെ മാത്രാര് സമാധാനം ഉണ്ട് അതെ ഇന്നാലും ചെറ്തനെ സ്കൂള് പോവുമ്പം ചെറ്തായിട്ടാെരു സമാധാനം ഉണ്ടാവും ഇന്നാലും
രണ്ടാൾക്കെ രണ്ടാൾക്കാര് സം സ്കൂള്പോണെള്ളു രണ്ട് ആൾക്കാര് ഇൻ്റെ കൂടെ ഇണ്ടാവും ചെയ്യും
ഉം ഉം ഉം
രാത്രി ഒന്നും ഒര്കഥേണ് ഒറക്കം തന്നെ ഇണ്ടാവൂല ആകെ പിരാന്ത് പി
അതെ അതെന്നെ രാത്രി ഇവ്ടെ അങ്ങൻതന്നെ ചെറ്തടക്കം ഒറങ്ങൂല ഇവര് ഒറങ്ങാണ്ട് നമുക്ക് ഒർങ്ങാംപറ്റാേ നമുക്ക് രാവിലെ എഴ്ന്നേക്കണ്ടേ
ഹസ്ബെൻഡ് ഇവ്ടെണ്ടാ
ഏഹ് അസ്ബൻഡ് ആഹ് നൈറ്റ് വെരും ആഹ്
അപ്പൊ പിന്നെ കൊറേ ബുദ്ധിമുട്ട് മൂപ്പര് കാണ്ഇണ്ടാവുലെ കൊറെ ബുദ്ധിമുട്ട് മൂപ്പര് കാണ് ഇണ്ടാവുലെ
ഹതെ അതെ
ഉം
മ്യഅ
വൈകുന്നേര്ത്തെ ചായിം കടിം കുടിച്ചാ
ഇല്ല ചായ ഇനിയിപ്പം ഹ് ഹ് ചോറ്ണ്ണ്ട്ട് കാെറച്ചേരം ആയിട്ടേയൊള്ളൂ പിന്നാവാെ മാേക്കെല്ലാം കൊട്ത്ത് അങ്ങനെ എല്ലാരെയും തീറ്റിച്ചിട്ട് വേണ്ടേ പിന്നെ നോക്കുമ്പം ആഹ് വൈല് കണ്ട്ട്ട് ഞാൻ വേഗം പോയി അലക്കി ഇടാൻ പോയതാ നോക്കുമ്പോ മഴ പെെത് ലെ കെറേ ദിവ്സ്സായി വിചരിക്ക്ന്നത് ബെഡ്ഷീറ്റും പൊത്പ്പെല്ലാം അലക്കിടാൻ പറ്റ്ന്നില്ല. ഈ വെെല് ഇങ്ങനെ കാണുമ്പോ മഴ ഇങ്ങനെ കാണുമ്പോ വെെല് ഇല്ലാണ്ടെ അത് അലക്കിട്ടാപിന്നെ സ്ഥലം വേണ്ടേ വൈല് ഇല്യ വാഷിംഗ്‌ മെഷീന് ഇല്യ ബാക്കിയെല്ലോംഇണ്ട് അത് മാത്രാെഇല്ല.
അത് എന്തൊരു ഉപകാരാണേ
ഉം എന്തെങ്കിലും ഉപകാരം അത് നമ്ക്കല്ലേ അറിയാെള്ളൂ അതിനിപ്പൊ ആണ്ങ്ങളെ അല പ്പം താെടങ്ങിയല്ലേ ഇതിന്റെ ബുദ്ധിമുട്ട് മൻസിലാവാെള്ളു എന്താ ഇതുംകൂടിട്ട് അലക്കുമ്പഴേ ഉം
അല്ലാരതും ഇങ്ങളെന്നെ അൽക്കാ
ഏഹ് നമ്മളെ എല്ലാം നമ്മള് തന്നെ അലക്കും
ഉം
എല്ലാം കൂടി ആവൂല പിന്നെ എൻന്റെത് ഹസ്ബന്റിന്റേംമക്കളെതെല്ലാം ഞാൻ തന്നെ അലക്കട്ടെ
ആഹ് ആഹ് അങ്ങനെ
ഉം
അല്ലെ ചെൽത്ണ്ട് കൂട്ട കുടുംമ്പാറിയുമ്പ ഇളത് ഇളച്ചമ്മാര് അനിയമ്മാരും ഒക്കെണ്ടാവും ഇതൊക്കെ നമ്മൾന്ന ചെയ്യണ്ടി വരു അപ്പോ വല്ലാ
ആദ്യം വന്നമ്പാടെ അങ്ങൻ തന്നെയായിരുന്നു പിന്ന പിന്നെ മക്കളെല്ലാം ആയ ശേഷം പിന്നെ എല്ലാം കൂടി നമ്മക്കങ്ങാവൂലല്ലൊ പിന്നെ അവരെല്ലാം പിന്നെ അമ്മ പറ എല്ലാരും അവരു അങ്ങനെ ഞമ്മൊ നല്ല സപ്പോർട്ട അമ്മ പറഞ്ഞ എല്ലാവരും ഏട്ടനോടും പറയും സ്വന്തം ആലക്കി ഞാൻ അലക്കുമ്പ വഴക്കു പറയും.
ഞമ്മളെ ഇവിടെ പിന്നെ വാഷിംഗ് മെഷീൻ ഇള്ളൊണ്ട് പിന്നെ അയിലാണ്ട് ഇട്ട് കൊടുത്താ മതി. എന്നാലും ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോ അവരുതാണെങ്കിലും തോരെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഞമ്മള്
ഇത് അലക്കലും തേച്ചു ഓടിക്കലുവാ പണി. അത് രണ്ടു ആന്ന് പണി അതുകൊണ്ടാ തീരാത്ത വീട്ടിലെ പണി. ഭഷ്ണം ഉണ്ടാക്കാനൊന്നും അത്ര വല്യ ബുദ്ധിമുട്ടില്ല, ഇത് അലക്കലും തേക്ക ചുടിക്കംരണ്ടും എനക്ക് ഇഷ്ടല്ലാത്തൊരു പണിയാ രണ്ടും ഉം
ഉം.
ഉം ചായക്കൊക്കെന്താ സ്പെഷ്യൽ ആക്കിയെ
പ്രത്യേകിച്ച് ഒന്നുല്ല ഇവിടെ വാപ്പയും ഇമ്മയും ഞാനുന്നെ ഉള്ളു ഇപ്പൊ ഇനിപ്പൊ കുട്ടി കുട്ടിയക്ക് എന്തേലും ബേക്കറി ഒക്കെ വാങ്ങുമ്പോ കുട്ടിയേക്ക് ഒല് വന്നാൽ ഓല്ക്ക് കൊടുക്കും പിന്നെ ഇവിടെ പെയിന്റും പണി നടക്ക്ണ്ട് അപ്പൊ പണിക്കാര്ണ്ട്.
ആഹ് നിങ്ങളെ വീട് പണി കഴിഞ്ഞിട്ടില്ല അപ്പം
ഇല്ല ഇല്ല ഞമ്മക്ക് വീട് എടുക്കണുള്ളൂ എന്നാ ഞാങ്ങട്ട് വിളിക്കട്ടിനി
ആഹ് ഓക്കെ ശരി.